ആഹ് എന്തൊക്കെയാണ്?
ആഹ് സുഖായിട്ട് പോകുന്നു ഇപ്പൊ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കയിഞ്ഞു അങ്ങനെ പൊറ- പെറത്ത് ഇറങ്ങിയതേനി മോളെയും കൊണ്ട് അങ്ങനെ
അത് ശരി ആഹ്. മഴ ഇണ്ടൊപ്പവിടെ?
ഇല്ല മഴയില്ല്യാ ആഹ് ഇന്നിപ്പോ വെയിലന്നേയിനി രാവലതൊട്ടിതുവരെ വെയിലന്നേയിനി ഇപ്പോ ചെറുതായിട്ടിങ്ങനെ മഴക്കാർ ആ.
മഴെല്ല പക്ഷേ എങ്കി മൂടലാണ് എപ്പളും മാണെങ്കി പെയ്യാന്ന രീതിയിലിങ്ങനെ നിക്കാണ്
ആഹ് ആഹ് ചൂട് കൂടുതലായിരിക്കൂലേ അപ്പൊ
ഇല്ല ചൂടില്ല ഇപ്പൊ അന്തരീക്ഷം തണുത്ത് മഴ പെയ്ത് തണുത്തല്ലോ എന്നാച്ചേ വെയിലെറ്റ ഇല്ലാണും
അങ്ങനെയല്ലല്ലോ അതൊണ്ട് വലിയ ചൂടൊന്നുല്ല. നല്ല ചൂടിന്റെ സമയത്ത് ഇങ്ങനെ ആഹ് ആ ഇങ്ങനെ മൂടി കിട്ടുമ്പളാണ് ഞങ്‌ക്ക് അധികം ചൂട് തോന്നുന്നെ. ഇപ്പ നല്ല ചൂടൊന്നുല്ലല്ലോ, മഴ പെയ്ത് അന്തരീക്ഷം തണുത്തു പോയിട്ടുണ്ട്. ഇപ്പങ്ങനെ മഴ ഇല്ല വെയിലും ഇല്ല ആ ഒരു അവസ്ഥയില് നിക്കാ.
ആഹ് ആ ഇവിടെ പ്പ നല്ല ചൂടാണ്, ഇപ്പ മഴന്നില്ലാത്തോണ്ട് നല്ല ചൂടാണ്.
അയ് ശരി ആഹ്, മഴ പെയ്ത് അന്തരീഷക്കെ തണുത്തില്ല അവിടെ.
ഇല്ല എന്നാലും വെയില വെയില ക്ക വരുമ്പോ ഭയങ്കര ചൂടാണ്. അല്ല കേൾക്കുന്നില്ലേ ആഹ് ആ ഉണ്ട്.
ആഹ് ഇണ്ട് ണ്ട് ഇൻക് കേക്കുന്നുണ്ട് അവട കേക്കില്ലേ?
ആ വെയിലൊക്ക വന്നാല് ചൂട്ന്നെണ് ഇവ
ആഹ്.
പിന്നെന്തൊക്കെയാ,
വ്ടങ്ങട്ട് രാവില കടി എന്താ? ചായക്ക് കടി എന്താ?
ചായക്ക് കടി ഇന്ന് ഞങ്ങള് സാദാ കട്ടൻ ചായ മാത്രേ കുടിച്ചിട്ടുള്ളൂ. ഇന്ന് ഒരു ഉച്ചക്ക് ശേഷം ങ്ങള് പായസം ഉണ്ടാക്കി. ഇവിടെ സേമിയോ കൊണ്ടോന്ന് വെച്ചിണ്ടായപ്പോ പാലുണ്ടായിന് അപ്പൊ ങ്ങള് പായസം ഉണ്ടാക്കി. പായസം കുടിച്ചതിന് ശേഷം കട്ടൻചായ ഏഹ് ചെറിയ ബേക്കറി കൂട്ടി കുടിച്ചക്കാണ്.
ചെലോൾക്ക് ഈ ചായ നിർബന്ധണ്. ഞാൻ കുടിച്ചട്ടില്ലട്ടോ ഇത്ര നേരായിട്ട് ഞാൻ കുടിച്ച ട്ടില്ല. ഞങ്ങള് കുടിക്കണം ന്നുണ്ടെങ്കില് ഒരു മഹരിബിന്റെ ഒക്കെ ഒരു സമയം ഇപ്പൊ മരിബ്ന്റെ സമയായിത്തൊടങ്ങി ഏഹ് ഞങ്ങ്ക്ക് ഇവിടെ ആടൊക്ക ഉണ്ട്, അപ്പൊമ്മാ ആടിനയും കൊണ്ടൊക്കെ പോവും. അപ്പൊ വരുന്നെങ്കില് ഈ ടൈമക്ക ആവും. അപ്പൊ പിന്നെ ഇങ്ങനെ അങ്ങനെ അങ്ങാട് കുടിച്ച് ചേലാകും. അങ്ങനെ ഇത്രയും ലേറ്റ് ആകും ഞങ്ങളെ.
ആഹ് ആ.
ഉം എന്തെന്നിട്ട് രാത്രിക്ക് എന്താ ഫുഡ് എന്താ? ആ ആഹ് ഇണ്ട് അങ്ങനെ വാണെങ്കി ഞമ്മള് നാല് മണിക്ക് കുടിച്ചാലും, ഈ സമയത്ത്ന്നാലും വേണം ചായ. അതൊരു ഒരു അത്യാവശ്യുള്ള സംഗതിയായി മാറിയിക്ണ് ഇപ്പോ.
ആഹ് ആ ഓക്കെ ഓക്കേ.
പിന്നെ എന്താ രാത്രിക്ക് എന്താ?
ആ രാത്രിക്കക്ക്‌ ക്കെ ഞങ്ങള് ഉച്ചക്ക് തന്നെ ഒരുമിച്ച് വെക്കാറാണ് പതിവ്.
ആഹ് ആ ആ. പിന്നെ ഇനി മീ കറിയൊക്കെ ഉണ്ടാവോ കറിയോ?
ആഹ് എല്ലോം ഉണ്ട്, ആഹ് ആ ആ എല്ലാം ഉണ്ട്, ഞങ്ങള് ഇവിടെ വീട്ടില അ ധിക ആളുകളില്ല അപ്പൊ ഒക്കെ ഇണ്ടാവും.
അയ് ശെരി ആഹ് ആ ഞങ്ങളി ആദ്യക്കെ ഇവിടെ ഞാൻ തറവാട്ടിലാണെ അപ്പ ഇവിടെ ആദ്യം രണ്ടു നേരം ഞങ്ങൾക്ക് ചോറ് വെക്കണ്ടേനു രാവിലേം രാവിലെ വെക്കും ഉച്ചക്കൊക്കെ ഉള്ളത്. വൈകുന്നേരം വെ രാത്രിക്കൊക്കെ ഉള്ളതും വെക്കഴഞ്ഞിട്ട് ആദ്യം
ആദ്യം പറയുമ്പോ ഈ ഒരു കുറച്ചടായിട്ടുള്ളൂ ഞങ്ങള്പ്പോ ഒന്നായിട്ട് ഒപ്പായി തൊടങ്ങി. ഇപ്പൊയി വെ റകും ഗ്യാസ് കിട്ടാതാവുക വിറകും കുറവ് അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ ഒരു നേരം വെച്ചാ വെറക് കുറച്ച് ലാഭിക്കാറനട്ടെ
ആഹ് ആഹ്
ഞങ്ങള് ഒരു നേരം വെക്കുന്നിട്ട് ഞങ്ങള് ഈ രാത്രികക്കില്ലെ ഭക്ഷണല്ലേ ചോറീ ഞങ്ങള് ഈ റൈസ് കുക്കർല്ലേ അയ്ക്ക് ഊറ്റിട്ടക്കും. അയ്ത്ത കുടു
ആഹ്.
ഊറ്റിട്ടക്കും ന്നാ പിന്നെ രാത്രിയാകുമ്പോയത്തിന് അത് ഉം. ചൂടുണ്ടാവും ചെയ്യും ആ ചൂട്ല് ഇബടെ ബാപ്പക്ക് ചൂടുവാണ്.
ആഹ് ആഹ് ഓക്കെ.
പിന്നെ അങ്ങനെ ആക്കല് പിന്നെ ഇന്ന് ഉ ച്ച ഉച്ചക്ക് ഞങ്ങക്ക് ഒണക്ക മീനേനിട്ടോ. അപ്പൊത് ഉച്ചക്കന്നെ തീർന്നിട്ടുണ്ടേനി അപ്പൊന്നെ ഇപ്പൊ ഉ കാക്കു വന്നപ്പോ മീൻ കൊണ്ടുന്നട്ടുണ്ടേയ്ന്നു പിന്നെപ്പ മീനൊക്കെ പൊരിച്ച് ഇപ്പൊ ഫ്രീ ആയിട്ട് ഇങ്ങെ നിക്കാണ്.
ആഹ് ആഹ് ആഹ് കെ.
പിന്നെ നിങ്ങളെങ്ങനെ കൃഷ് ഏഹ് പച്ചക്കറിയൊക്കെ പുറത്ത് വാങ്ങലാണോ അതോ നിങ്ങള് വീ ട്ടില് ഇണ്ടാക്കലാണോ എന്താ ചെയ്യല്
ആഹ് ഞങ്ങൾ പുറത്തൊന്ന് വാങ്ങലെന്നേണ്. വീട്ടിലധികം അങ്ങനെ കൃഷിയൊന്നും ചെയ്യാറില്ല ആഹ് ആഹ് നിങ്ങളോ
പൊർത്തുന്ന് വാങ്ങല എന്നാല് ചെറീ ഉപ്പരിക്കൊക്കെ ഉള്ളതൊക്കെ അവിടെ ചെറുങ്ങനെ ഞങ്ങൾ ഇണ്ടാക്കീട്ടുണ്ട്. പ്പൊ വഴുതന പയറ് അങ്ങനൊക്കെ ആയിട്ട്.
ആഹ് ആഹ് ആഹ് ഓക്കെ അപ്പങ്ങള് കടയിലേക്ക് വിക്കാറുണ്ടോ ഉണ്ടാക്കിയത്.
എങ്ങിനെ
കടയിൽ വിൽക്കാറുണ്ടോ ഉണ്ടാക്കുന്നത്.
ഇല്ല ഇല്ല ഇല്ല ഇല്ല അയല്ലെ ഞമ്മളെ വീട്ട്ക്ക് മാത്രായിട്ട്. പിന്നെ പയറ് കുറേ ഞങ്ങള ബാപ്പാക്ക് ഒരു ചായപ്പീടിയണ്ട് അപ്പൊ ഞങ്ങള് പയറുണ്ടാ ന്ന സമയത്ത് കുർച്ച് അധിക പയർണ്ടാകുമ്പോ വാ പീടിയേക്ക് കൊണ്ടോവും. ആർക്കെ ആവശ്യക്കാര്ണ്ടെയ് വാങ്ങിക്കോട്ടേന്നറഞ്ഞ്ട്ട് ബാപ്പാന്റെ പീടിയേയ്ക്കെന്നെ.
ആഹ് ആഹ് ഓക്കെ.
അങ്ങനെ കൊണ്ടോവും അല്ലാതെ ഞങ്ങള് ക വേറെ കടേക്കൊന്നും കൊടുക്കലില്ല അതിനാത്രം കൃഷിയൊന്ന് ചെറീയൊരു താണ് ഞമ്മക്ക് ഈ വീട്ട്ക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ആ ഏത്യേലും ആട്ണ്ട് അപ്പൊ പിന്നെ ആ ആടിന്റെ കഷ്ടൊട് ക്കാലോ വളമായിട്ട് ഉം ഉം പിന്നെ അങ്ങനെങ്ങനെ ഉണ്ടാക്കീതാണ്.
ആഹ് ഓക്കെ പിന്നെ തെങ് കാര്യങ്ങളൊക്കെയ ഉണ്ടോ തെങ് വീട്ടില്. ആവശ്യള്ള വെളിച്ചണ്ണക്കെ കിട്ടാൻ.
ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു തെങ്ങും ഇല്ലേനുട്ടോ പക്ഷെ ഒറ്റൊരു തെങ്ങു പോലുല്ലാ ഇഞ്ഞിപ്പൊ ഞങ്ങക്ക്പ്പൊ ഇൻക്ക് ഞാൻ പറഞ്ഞില്ലേ തറവാട്ട്ലാണ് ന്ന് ഞങ്ങൾക്ക്ഞ്ഞി വീടട് കാൻ ഞാൻ കൊറച്ച് സ്ഥലം വാങ്ങീട്ടുണ്ട് അപ്പൊ അവ്ടെ കൊറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെണ്ട്. അവിടെ തറ ഇട്ടിട്ടുണ്ട് ന്നാലും കുറച്ച് നാലഞ്ച് തെങ്ങ്ന്നാലും ഉണ്ട് അവ്ടെ. ഞങ്ങക്ക് ഞങ്ങളീ തറവാട്ട് വീട്ടില് തെങ്ങില്ല. ഇപ്പൊ ഓരോ തയ്യികള് ഇങ്ങനെ ഇപ്പ നട്ടിട്ടുണ്ട് ത തെങ്ങിന്റെ.
അഹ് ആഹ് ഉണ്ടോ അവിടെ ആഹ് ഞങ്ങൾക്ക് ഇവ്ടെ ഞങ്ങളെ ആവശ്യത്തിനുള്ള തെങ്ങും വെളിചെണ്ണക്കെ ആവശ്യത്തിനുള്ള തേങ്ങ ഒക്കെ കിട്ടാറുണ്ട്.
ഇണ്ട്ല്ലേ ആഹ് ആഹ് പിന്നെ മാങ്ങ അങ്ങനത്തൊക്കെ ഇണ്ടോ?
ആഹ് ഇപ്പോ ആഹ് മാങ്ങ സീസൺ ഒക്കെല്ലേയ്നോ കൊറേ മാങ്ങ ക്കെണ്ടാരുന്നു പിന്നെ ഹും വീട്ടിലത്യാശ്യം ചെടികളൊക്കെ ചെടികളൂണ്ട്
ഉം ആഹ് ആഹ് ആഹ് ആഹ് ഇഷ്ടാണോ ചെടികള് ഇങ്ങനെ ന നടാൻ ഇൻക്കിഷ്ടാണ് ട്ടോ ചെടികളൊക്കെ ഇങ്ങൻ ഇണ്ടാക്കാനും കാര്യങ്ങളക്കെ ആഹ്
അറീല്ലന്നൊള്ളൂ ചെയ്ത് ചെയ് ഇണ്ടാക്കി നോക്കി നടക്കാനൊന്നും
ആഹ് ഈ മാങ്ങൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലുക്കെ റെസിപ്പി ണ്ടാക്കി നോക്ക്യോ കൊറേ മാങ്ങേങ്ങനെ. പഴുത്തിങ്ങ് തിന്നല്ലാത്തെ വെറൈറ്റി ആയിട്ടെന്തങ്കിലൊക്കെ ഇണ്ടാക്കി യോക്കിയോ?
ഞാനിവടെ കൊറെ പഞ്ചരമാങ്ങ കൊറേ കിട്ടാറുണ്ട് അപ്പോ പിന്നെ ശർക്കര മാങ്ങ ഇണ്ടാ പിന പഞ്ചര മാങ്ങല്ലേ കുഞ്ഞി മാങ്ങ അലോ കേൾക്കുന്നില്ലേ? ആഹ് അപ്പ അത് വെച്ച് ആഹ് ആഹ് അത് വെച്ച് ഏഹ് ശർക്കര മാങ്ങ ഇണ്ടാക്കിന്
അതെങ്ങനെ ഇണ്ടാക്കാ
അത് ശർക്കരേം മാങ്ങേട്ട് ആഹ് അടു ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് അയിന്റെടെല് എനിക്ക് കേക്കാതായി ഇനിപ്പോ സംസാരിക്കാ എന്താന്നറിയില്ല ഞാൻ കേ ക്കെ അപ്പോ ഞാൻ അങ്ങനെ നോക്കുന്ന്
ആഹ് ആഹ് അത് ഏഹ് മാങ്ങ നമ്മള് അതിന്റെ ബാക്ക് ബാഗം ചെത്തിക്കളഞ്ഞ് മാങ്ങേല് വര കൊടുക്കും വര കൊടുത്തേന് ശേഷം ആഹ് ആന്നിട്ട് ഇതിന്റെ ഭാഗ ചെത്തിക്കളയു ആഹ്
ആഹ് ആഹ്
എന്നിട്ട് അത് വര വര ഇട്ടേനെഷം ശർക്കര ഉരു ക്കിയാണ്ട് മാങ്ങയിട്ട് ഒരു പാത്രത്തിലിട്ട് നമ്മള് അത് വേവിച്ചെടുക്കണം അപ്പ അത് നമ്മള് മാങ്ങ ഏഹ് തോല് ശേത്തണ്ടാ മാങ്ങ അയിലിട്ട് വേവിക്കുമ്പോ തന്നെ മാങ്ങേലിള്ള വെള്ളക്കെ എറങ്ങി വന്ന് നമ്മള് നെറയെ വെള്ളം ഇണ്ടാവും ആഹ് വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കണം
ആഹ് അല്ല ഈ മാങ്ങ വേവിക്കണങ്കില് വെള്ളം പാർന്ന് വേവി ക്കണ്ട തന്നെ ഈ ശർക്കരന്റെ ഇതിലിട്ടിട്ട് മാത്രോ?
ആഹ് ആഹ് അത് നമ്മള് വേവിച്ച് തൊടങ്ങുമ്പോ തന്നെ മാങ്ങേലിള്ള വെള്ളം എറങ്ങി വന്നയില് നെറയെ വെള്ളം ഇണ്ടാകും വെള്ളം ഉപയോഗിക്കര്ത്
ആഹ് ആഹ് അങ്ങനെയല്ലേ എന്നിട്ട് വെള്ളം പിന്നെ അപ്പയെ ഇത് വേബി മാങ്ങ ചട്ടിലിടുമ്പോ തന്നെ അയ്ക്ക് വെള്ളൊന്നും പാരുലാല്ലേ
ഇല്ല ഇല്ല വെള്ളവോന്നും പാരൂല നമ്മള് മാങ്ങാച്ചിയക്ക് ആഹ് ശർക്കര പാനിയം മാത്രം പിന്നെ വേവിക്കുമ്പോ മാങ്ങലിള്ള വെള്ളം ഇങ്ങനെ എറങ്ങി വന്നണ്ട് കുടുക്ക നെറച്ച് വെള്ളാവും അത് പിന്നെ ആഹ് വെള്ളോം ആഹ് വറ്റുവോളം അങ്ങനെ കുറുക്കിയെടുക്കണം.
ആഹ് ആഹ് അയ്ശെരി ശെരി അങ്ങനെയാണല്ലേ സംബവം
ആഹ് ആഹ്
ആഹ് അത് സൈസും വാങ്ങിന് പഴുത്തതാണോ അതോ?
ആഹ് അത് നല്ല പഴുത്ത മാങ്ങ പഞ്ചാര മാങ്ങല്ലേ നമ്മളെ നാട്ടിലൊക്കെ കി ട്ട്ന്നെ അയിനോട് ഇണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇണ്ടാവുക.
ആഹ് ആഹ് ആഹ് അത് ശെരി ഞാന് സംഭവം ഒന്ന് രണ്ട് ഞങ്ങക്ക് ഇവടം ഞങ്ങക്ക് ഞങ്ങളെ ഭൂമില് മാവൊന്നു ഇല്ലട്ടോ ഞങ്ങ അയല് അയല് വത്തും ഞങ്ങ നാട്ടിലൊക്കെ ഇണ്ടാവണ ണ്ടാവല്ലോ നെറച്ച് ഇഷ്ടംപോലെ മാങ്ങയിണ്ടിട്ട കൊറേ തിന്നിട്ടുണ്ട് ഇനി. ഇത് ഇതെമാതിരി ഞാന് കൊറെ മാങ്ങണ്ട് എപ്പഴും നമ്മള് തിന്നാണല്ലോ എന്തെങ്കിലും. ഒന്ന് വെറൈറ്റി നോക്കാ വിയാരിച്ചിട്ട് കേക്കുന്നില്ലേ.
ആഹ് കേൾക്കുന്നുണ്ട് ആ.
ആ അകല വിജാരിച്ചിങ്ങാണ്ട് ഞാനിങ്ങനെ. ഏ മാങ്ങാത്തേരാ എന്ന സംഭവോണ്ട് യൂട്യൂബിലൊക്കെണ്ട് കണ്ടിട്ടുണ്ടോ.
ഇല്ല അതെന്ത് സംഭവം.
അത് അതന്ന് വെച്ചാല് ഈ മാങ്ങനെ നമ്മളാദ്യം പഴുത്ത മാങ്ങട്ടെ ചെറിയ. ചെറുതായാലും വലുതായാലും പഴുത്ത മാങ്ങേമ്മള് ചെത്തിങ്ങാണ്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ.
ആഹ്, ആഹ്.
എന്നിട്ട് ഇതിക്ക് ഇത് ഇത് നമ്മൾ നന്നായിട്ട് അന്റെ. ആ ഈ മാങ്ങന്റെ ആരുണ്ടാവുല്ലോ. നാര്കള് അത് പിന്നെ. ഒരു അരിപ്പ എടുത്തിട്ട് നാര്ന്നൊക്കെ ഇതിന് വെള്ളം മാത്രം എടുക്ക. ഈ ജ്യൂസ് മാങ്ങന്റെ ജ്യൂസ് ആര് ഒഴിവാക്കിങ്ങാണ്ട്. എന്നിട്ട് പിന്നെ ഇത് ഞമ്മള് ഏഹ് അടുപ്പത്ത് ഇപ്പൊ ച്ച് പഞ്ചസ സാരിം ഈ മാ ഈ മ്മള് ഈ ജ്യൂസ്ണ്ട് മാങ്ങ ജ്യൂസ് ഇല്ലേ. വേവിച്ച് വെച്ചേ ഇതും. പിന്ന പിന്നെ അയ്ക്ക് ഏഹ് കൊർച്ച് മൊളക് പൊടി ഇട്ടാട്ട്. നന്നായിട്ട് എളക്ക എളക്കി ആഹ് കൊറച്ച് മൊള ഒരു എരും മധുരോം പുളിയൊക്കെ പാടെങ്ങട്ട് വന്നിട്ട് ഒര്. ഒരു പുളിഞ്ചിന്റെക്കെ ഒരു ടേസ്റ്റ് വരോല്ലോ അത് പോലെ അയ് കൊർച്ച്. ആഹ് അയ്ന് ഒരു ഒരു മധ് രൂടി കിട്ടാന അപ്പം ആഹ് മൊളക് പൊടിയും. ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കി എടുക്ക ഈ മാങ്ങ ഇത്ങ്ങനെ. കുർ ആഹ് കുറുക്കിയെടുത്ത് നന്നായിട്ട് കുറുകിയിട്ട് ഞമ്മളൊര് സ്റ്റീലിന്റെ പാത്രത്തിൽ എണ്ണ തേച്ച്ങ്ങാണ്ട്. ഇത് ഈ കുറുക്കിയത് അയ് സ്റ്റീലിന്റെ പാത്രത്ത്ക്ക് ഇങ്ങനെ പരത്തി പാർന്നിട്ട് ഒരു നാല് ദിവസം വെയിലത്ത് വെക്ക.
ഏഹ് വെയിലത്ത് വെക്കണോ?
വെയിലത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഒണങ്ങണം.
ആഹ്, ആഹ് അപ്പൊ ഈ ജാമ് പോല അല്ലലേ.
അല്ലല്ല ഒണങ്ങിക്കാണ്ട് പിന്നെ ഞമ്മളത് അയ്ന് ഇങ്ങനെ ഇട് ക്കാ ചെയ്യ നമ്മൾക്കാട് കിട്ടും നാലീസം കഴിഞ്ഞ അത്ങ്ങനെ ആ പ്ലേറ്റിലങട് പോരും.
ആഹ്, ആഹ് ഓക്കെ.
ഉം ന്നാ പിന്നെ വേറെന്താ ന്നാ ആയിക്കോട്ടെട്ടോ ഞാൻ ഇനി പിന്നെ വിളിക്കണ്ട്. ഓക്കെ.